കേൾക്കണില്ലേ
ആഹ് ആഹ് സൗണ്ട് ചെറിയ ചെറുതായിട്ട് കമ്മിുണ്ട് ഹലോ
തന്നെ എവിടെയാണ് വീട്ടിലാ
അല്ല അല്ല പുറത്താണ് നിങ്ങള എവിടൊണ് വിടെ എവിടെയണ മണ്ണർക്കാട് മണ്ണർക്കാട് എവിടെ ഞൻ കോട്ട പററട്ട് കോട്ടപാടം ആഹ
ഇയ്യെവിടെൻ
ഞാനും മണ്ണർക്കാട് കാരാശ്യ ഭാഗത്താണ് അപ്പൊ എന്താ ചെയ്യണ
ഞാനിപ്പോ കറന്റലി ഒരു മൂന്ന് മാസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല കുറച്ച് വീട്ടില് കുറച്ച് ആവശ്യ നങ്ങളിൽ നിന്ന നിർത്തിപോന്നതാ ബാംഗ്ലൂരിൽ
എന്താണ് വർക്ക്
ഞാന് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് ബാംഗ്ലൂര് ബാംഗ്ലൂ ശാജനഗര എന്നക്കെ
ആഹ് അപ്പൊ ഇപ്പൊ ലീവാ
ഇപ്പ ലീവല്ലാ റിസൈൻ ചെയ് പോന്ന് എനിക്കവിടുന്ന് ഫുഡ് പോയ്സൻ അടിച്ചപ്പോ റിസൈൻ ചെയ്ത്
ഓ എന്റെ അക്കൗണ്ടിങ്ങ് കോഴ്സ് കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പ എവിടേങ്കിലുമൊക്കെ കേറാൻ വേണ്ടി ഇങ്ങനെ നിക്കാ
ആ നമുക്ക് സെറ്റാക്കാ
ഇപ്പ എവടേം കേറീട്ടില്ലേ അപ്പൊ
ഞാൻ ഇപ്പോ എവടേം കേറീല്ലാ ഞാൻ എന്റെ ഡിഗ്രി തട്ടിക്കൂട്ടി എടുക്കാൻ വേണ്ടി എറങ്ങിയതായിരുന്നു ഒരു കർണ്ണാടക യൂണിവേഴ്സിറ്റി നിന്ന് ഒരു കോഴ്സ് എടുത്ത് ആറു മാസത്തെ ഒരു ഇത് എടുത്തിട്ട് ഞാൻ ഡിഗ്രിഅത് അറ്റൻഡറ് ചെയ്തു
ഇതില് കാഷ്വൽ ടോക്ക് നടക്കുവോ ഫുൾ വിഷയത്തെ കുറിച്ച്
പിന്നെ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാലെ ഞാനെന്താന്ന് വെച്ചാല് ഞാന് ഇപ്പോ ഉമ്മാട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കെര്ന്നു അപ്പളാണ് വെറുതെ ജസ്റ്റ് അനക് ഇങ്ങനെ വിളിച്ചത് വിളിച്ചത് എന്താന്ന് വെച്ചാ എന്താ പണക്കൊക്കെ അഭിപ്രായെന്താ
നിങ്ങള് ഞാൻ അങ്ങട്ട് ചോയിച്ചു ഏതാ സബ്ജക്ട്ന്ന് അപ്പൊ ഉമ്മാന്ന് നിങ്ങളാണ് പറഞ്ഞത് അപ്പൊ എന്തുകൊണ്ടാണ് ഉമ്മാന്ന് പറഞ്ഞത്
ഉമ്മാന്ന് പറയാൻ കാരണം നമുക്ക് എന്തൊരു കാരണം നമുക്ക് ലൈഫില് നമ്മുടെ ജീവിതത്തില് ഏറ്റവും കൂടുതല് സ്നേഹിക്കപ്പെടുന്ന ഒരു വൃക്തി ഉമ്മേണ് കാരണം തന്നെ അറിയാ ഒരു ഉമ്മാന്റെ കാലടിയിലാണ് സ്വർഗന്ന് കേട്ടിട്ടില്ലേ ഏറ്റവും വലിയ കാരണം കാരണം എന്താഒയ്ച്ച നമ്മള് ചെറുപ്പം മുതൽ വല്പ്പം വരെ എത്ര ഈ വയസ്സ് ഈ വയസ് ഒരു ഉമ്മാക്ക് അതിലൊരു ഒരു അത്രീം വല്യ കഠിനാധ്വാനം ചെയ്യണം അല്ലാതെ നമ്മളൊരിക്കലും നമ്മള് നമ്മള് നമുക്ക് ഈ ഒ ഒരു വയസ് മുതല് ഒരു അഞ്ചു വയസ് വരെയാക്കെ നമ്മള് ഒരു ഒന്നു നീച്ച് എണീറ്റ് നടക്കാൻ കാരണം തന്നെ ഉമ്മച്ചിയാണ് നമ്മളെ ഇത്രീം സഹായിച്ചതും നമ്മളെ പ്രസവി നമ്മ ഈ ഭൂമിയിലേക്ക് വരാൻ കാരണം തന്നെ നമ്മട ഉമ്മച്ചിയാണ് അതൊക്കെ തിങ്കിക്കുമ്പോ നമ്മളെ ലൈഫില് ഏറ്റവും വലിയൊരു വ്യക്തി ഉമ്മയാണ് ഒരിക്കപ്പോലും നമ്മള് ഒരിക്കലും ഉമ്മയെ തള്ളിപ്പറയാൻ പാടില്ല സത്യല്ലേ എന്താ അൻ്റെ അഭിപ്രായം അതിനെ പറ്റി
അതേ പ്പൊങ്ങൾ ഉമ്മാനെ കുറിച്ചിട്ട് നമ്മുടെ ജീവിതത്തില് ഒഴിച്ചു കൂടാൻ പറ്റ് ത്ത ഒരു ഘടകാണ് എന്നാണ് പറഞ്ഞ് വെക്ക്ണത് ശരിയാണ് അപ്പൊ നിങ്ങളെ പേരെന്തേരുന്നൂ ആദ്യം
ആ അത് പറ്റത്തില്ലാ പറയാൻ പറയാൻ പാടില്ലാ പറയാൻ പാടില്ലാ
ആ ഓക്കെ പേര് പറയാൻ പാടില്ലാ ഇതിൽ
ഇല്ലാ
ഹലോ
ഹലോ കേൾക്കണില്ലേ
ആഹ് ആ ആ ഇപ്പൊ ഇങ്ങള് പറഞ്ഞ് വെച്ചത് ഉമ്മാ നില്ലത് ജീവിതത്തില് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാ പറ്റാത്ത ഒരു ഘടകാണ് എന്നാണ് ഇപ്പൊ ഞാൻ പറയ്‌ണത് കേൾക്ക്ണില്ലേ ആ ഇപ്പോ ഇന്ന് നോക്കിയാച്ചെങ്കി ഇന്നത്തെ തലമുറ പുതിയ ജനറേഷൻ നോക്കാണച്ചെങ്കി അപ്പൊ കേവലം ഉമ്മാനെ ഓർമ്മിക്ക്ണത് ഡിജിറ്റൽ യുഗത്തിലൂടെയാണ് ഡിജിറ്റൽ മാർഗത്തിലൂടെ അതായത് എന്നാണ് മതേഴ്സ് ഡേ മെയ് പത്ത് ആണെന്നാണ് എന്റെ ഒരു ഉറപ്പ് അപ്പോ ആ ഡേറ്റ് മാ മാത്രമാണ് നമ്മള് സ്റ്റാറ്റസ് വെക്കാന് വെക്കാനും എല്ലാം യൂസ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമാണ് ഉമ്മാനെ നമ്മള് ഓർക്ക്ണത് പോലും അല്ലാത്ത സമയം എന്താണ് ഉമ്മാൻ്റെ പ്രാധാന്യം എന്താണ് ഞമ്മളെ ജീവിതത്തില് ഓല് തരുന്ന വെല ഇതൊന്ന് നമ്മള് ശ്രദ്ധിക്ക്ണു അയിനില്ലേ വെല നമ്മള് കല്പ്പിക്ക്ണില്ലാ
അതെ അതെയതെ സത്യം പറഞ്ഞാല് ഈ സത്യം തന്നെ കാരണം അവര് ഈ ഒരു ഡേറ്റ് മാത്രം തിങ്ക് ചെയ്ത് സ്റ്റാറ്റസ് വെച്ച് ആ കാലത്ത് ആ മാത്രം അവര് ഒരു ഉമ്മയെ അത്തുമ്മയെ അത്ര സ്നേഹിക്ക്ണ്ട് അങ്ങനാക്ക് പറഞ്ഞിട്ട് ഒരു കാര്യല്ല ല്ല കാര്ണം ഒരു ദിവസത്തില് അടിഞ്ഞു കൂടിയ കണ്ട ഒരാളല്ലാ നമളെ ഉമ്മ കാരണം ഒരു വർഷത്തിൽ. മുന്നൂറ്ററുവത്തഞ്ച് ദിവസണ്ടെകി ആ മുന്നൂറ്റ അറുവത്തഞ്ച് ദിവസം നമ്മള് സ്നേഹി ക്കാ പെടേണ്ട ഒരു വ്യക്തിയാണ് കാരണം അവരൊരു ഡേറ്റിൽ ഫിക്സ് ആക്കി നമ്മള് ഇന്ന് ബർഡേണ് ഒരു വർഷത്തിൽ നമുകൊരു ബത്ത് ഡേ വരും ആ ബഡ്ലെ. സലിബ്രേറ്റ് യുന്ന. പോലെ. ഉമ്മാന്റെ ജീനെ സെലി ബ്രേറ്റിന്റെ. ദിവസം ഒരു ദിവസം മാ എല്ലാ ദിവസവും മച് ഉമ്മാന്റെ ദിവസം സെലിബ്രറ്റിൽ. ചെയിവ ദിവസ കാരണംത്രേ പൊ ണം ഇന്നപ്പോ ഇത്തെിവസടുത്തു നോകിയതന്നെ. നമുക് രാവിലെ ഭശ്ണം. വളമ്പിതന്നതുടെഉമ്മച്ചിണ്. ഉച്ചക്കയി. ആണെങ്കലും. പോലും. രാത്രി യാണങ്കിലും ഞ കാരണം. ഞൻ കൊറച്. ദിവസങ്ങള് എന്റെ വീട്ടിലിരുന്ന ഒരു വ്യക്തി ആണ് മൂന്ന് മാസത്തോളമായിട്ട്. കാരണം മൂന്ന് മാസ്ത്തോളം എനിക്കറിയാം. എന്റെറെ ഉമ്മ എന്നെ എത്രത്തോളം. നോകീട്ടുണ്ടന്ന് കാരണം. നമ്മക്ക് ഒരു ടൈമംയിക്കയിൽ ഫുഡ് പോയി കൈക്കേണ്ട ആവശ്യല്ല കാരണം ഒരു ട്ടഫു. ഫുഡിന്റെ ടൈംകാരും ഉമ ഓട്ടോമാറ്റിക് നമ്മളെ വിളിച്ച് മോനെ വ നമുക് ഫുഡ് കഴിക്ക വ നമുക് ഇരന്ന് കൈക ഉമ്മേച്ചുടെ കൂടെ ഇനി എന്തും കഴിക്കാറ്. ഉമ്മച്ചീടെ കൂടായാപോലും വാപ്പചിന്റെ കൂടായപോലും. അവരുടെ കൂടെ ഇര്ന്നിട്ടാ കഴിക്കൽ കാരണം. മ്മ. എനിക്ക്. ഹ്. പിന്നെ ഡെയിലി രാവിലെ എണീറ്റ നാനോകെ എണീക ഒരു. ഒമ്പത്. പത്ത്ണീക്കെ പ്പൊ. എണീകാർ. കാരണം പ്പ ക്ഷേ ഉമ്മച്ചിയെ വെച്ച് നോക്കുമ്പോഴും. ഉമ്മച്ചി അഞ്ച്. മണിക്കോ. അല്ലെങ്കി. ആറു. മണിക്കോ. എണീക്കും എന്നിട്ട് രാവിലെഉതല് വീട്ടിത്തെ എല്ലാ വ. ഹ. പ്പാ പണി വർക്കുകയെളെല്ലാം. മുക്ക് തിരുമ്പലാണെങ്കിലുശരി. അല ക്കലായാലും. ശരി ഫുഡ്ണ്ടാക്കൽ ശരിവീട് വൃത്തിയാക്കലായാലും. ശരി എന്താണേ ശരി കാരണം എല്ലാവർക്ക് കളും ഉമ്മച്ചിയാണ് എടുക്ണ് കാരണം അയിന്. പറ്റിയ ഒരു ആയ അയാക്. അത്രി പണിയെടുത്തിട്ട് പോലും ഉമ്മച്ച് നമ്മളെ നമ്മളോട് ഒരു കുറ്റമോ പരിഭവോ പറഞ്ഞിട്ടില്ല അനാ ഡെയിലി കാരണോ മ്മളെ അത്രേ സ്നേഹണ് ഹ് നമക്ക് വേണ്ടി എന്തും ചെയ്യുന്നുന്ന വെക്തിയാ വെക്തിയാണ് നമ്മടെ ഉമ്മ. കാരണം. മെയിനായിട്ട് നമ്മള്. ഉമ്മയും. വാപ്പയുംനമ്മുടെ. ലൈഫിൽ ഏറ്റവും കൂടുതൽ കാരണംനീ നമ്മുടെ ജീവിതം എടുത്ത് നോക്കിയോ നമ്മൾ വരുന്നതിന് മുന്നെ തന്നെ നമ്മളെ സ്നേഹിച്ച ഏക വ്യക്തി രണ്ടാൾക്കാരർ നമ്മളെ ഉമ്മയും വാപ്പയാണ് അപ്പോ വേറാരു സ്നേ ല്ല പിന്നെ അയിന് ശേഷമാണി ഈ പ്രേമ കയങ്ങളൊക്കെ ഉണ്ടായിക്ണത് പഷേ നമ്മളോന്ന് തിങ്കെത്. നോകൊണ്ട് നമ്മ എന്ത് പ്രശ്നണ്ടാകുബോ ഒരിക്കൽ പോലും. നമ്മളെ ഉമ്മയെ തള്ളി പറയാൻ പറ്റില്ല സത്യല്ലേ ഞാൻ പറഞ്ഞത്. എന്താ അനക് ഇതിനെ പറ്റി പറയാൻ ഉള്ളത്
അതെപ്പ ങ്ങള്പറഞ്ഞത് കറക്റ്റാണ് ആദ്യ കാലങ്ങളിൽ നോക്കണച്ചെങ്ങി നമ്മളൊരു കുടുംബചെ. ഹ് കുടുംബത്തിൽ ഭക്ഷണം കഴിക്ക ഒറ്റ മേശക്ക്ചോട്ടിൽ ലിരിന്നിട്ട് അല്ലെങ്ങി കൊലായില് ഏതെങ്കിലും ഒരു ഭാഗത്ത്ഹേ ഒരുമിച്ചിരുന്നി ട്ടാണ്. ഭക്ഷണം കഴിക്ക ഭക്ഷണത്തോട് കൂടെ നമ്മൾ പല കാര്യങ്ങളൾ അവിടെ ചർച്ച ചെയ്യുനുണ്ട്. ഇന്ന് ഇന്നത്തെ ഹ് ഇന്നത്തെ കാലഘട്ടത്തില്. നമ്മൾ ഭക്ഷണം കഴിക്ണ രീതിയന്നെ മാറിട്ടുണ്ട് നോക്കിയ നോക്കുമ്പോൾ നമ്മളൊന്ന് നോകു നുക്ക് മനസ്സിലാവും ഹ്എല്ലാരെ കയ്യിലും ഒരു കയ്യില് ഭക്ഷണ കഴികച്ചെങ്കിൽ മറ്റേ കയ്യിൽ നമ്മളെഒ ഫോണ്ൽ ഫോണാണ. കയ്യിൽ ഫോണാണ്അപ്പോൾ അവിടെ സംസാരിക്കണം. ഉമ്മാന്റെത് തൊറന്ന് സംസാരി രികണം നമ്മക്ക് ആകല്ലോരു വഴി വാപ്പാനത്ത് സംസാരിക്കതിനേക്കാളിലും കൂടുതലായിട്ട് നമ്മള് ഹ് സംസാരിക്ക ഉമ്മാന്റെട്ത. ഇപ്പത്തെ കാലത്ത് അങ്ങനെ ഒരു സംസാരം തന്നെല്ല ഓൾറെഡി സംസാരം വരുന്നത് എപ്പഴാച്ചങ്കി. വല്ല പുറത്തൊക്കെ എങ്ങനെങ്കിലുക്കെ. പോവൂമ്പോ ഒന്ന് വിളിക്കും അക്കൗണ്ട്ത്തെ പൈസ ക ഴിഞ്ഞു ഹ്. ഹേ. ഇത്തിരി അത്യാവശ്യണ് കൊർച്ച് പൈസ സ്സ. ടോക്ക് മാത്ര ഉള്ളൂ കൂടുതലായിട്ടു. നടക്ണത്.. നമ്മളെ ഇരുപത്തിനാല്. മണിക്കൂറി. ഡേറ്റു ഡേ ജീവിത ജീവിതത്തിൽ അതാണ് നടക്കണ്. മെയിൻആായിട്ട് പിന്നെ ഇന്നത്തെ കാലത്ത് മറ്റൊരു ഒ വശ്ത്തേക്ക്. നോകണ്ച്ചെങ്കി. നമുക്ക് മഠ കാരണം. ഇപ്പഴത്തെ ഗവൺമെന്റ് നടപ്പിലാക്കിയ. ഹ്. തൂഫാൻ. നമ്മൾ യന് നല്ല നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കേണ്ടണ്. കാരണം കൊറെ രു രണ്ടായിരത്തി ഇരുവത്. ഇരുവത്തിഞ്ച്. കാലഘട്ടത്തിന്റെ ഉള്ളിൽഏകദേശം ഒട്ടനവധി കേസ് കളാണ്. മക്കള്. മാമാതാൾ ഉപദ്രവിച്ചുന്നുള്ള. നലേൽഹ്. രജിസ്റ്റർ ച്ചെ യ്യണത്. അത്ഹ് ഉപദ്രവിക്കൽ മാത്രമല്ല ആ. രണ്ടായിരത്തി ഇരുവത്തഞ്ച് സമയങ്ങൾലൊക്കെ. കൊലപാതകങ്ങൾ വരെ റിപ്പോർട്ട് ചെയ് സാഹചര്യങ മാതാപ്പിതാക്കളെ കഴുത്തു. ഞരിച്ചു കൊന്നു ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും. നടന്നു കണ്ടരിക്കണ്ട. ഒരു വശ്ത്തൂടെ. നോകാണ് ചെ വെച്ചെങ്കി. ഒരിക്കലും നമ്മള്. മക്കളെ കുറ്റം പറയാം പാടില്ല. കാരണം അവരെ നിയന്ത്രിക്കണ. മറ്റൊരു. ഹ് ഒ ശക്തിയാണ്
സത്യം. സത്യം. സത്യം. അതെ. അതെ. സത്യാണ് കാരണം. ഇങ്ങൻതെ സത്യംപറഞ്ഞ എല്ലാരും ലഹരിക്ക് അടിമ തി കാരണം ലഹരിക്ക് അടിമമായത്കൊണ്ട് കുറെേ പേര് സ്വം ന്തം ഉമ്മയും ഉപ്പയും കൊല്ലുന്നുണ്ട് അതിനക ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ടുള്ളകാര്യം തന്നെയാണ് അതേപോലെ തന്നെയാണ് ഈ ലേഹരിക്ക് അഡിറ്റ് ആയതിന് ശേഷം ഇവർക്ക് ആരാണ പോലും മനസ്സിലാവാത്തത് കാരണം അവർഒ രോർത്ത ര് ചെയ്ത് കൂട്ടുന്നത് അതിനെ കുറച്ച് എറെ ഒരു ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു അപ്പൊ നമ്മള് ഈ ഇതിലേക്ക് വ ന്നിട്ടുെങ്കി പോസിറ്റീവ് ആയി് നെഗറ്റീവയിട്ട് കുറെേ കാര്യം നടക്കണ്ട് കാരണം ഉമ്മയെ കുറെേ പേര് സ്നേഹിക്കപ്പെടുന്നവരുംണ്ട് അതേപോലെ ഉമ്മയെ കൊല്ല സ് ശ്രമിക്കുന്നവരും കൊറ പേണ്ട് ഞാനത് കുറ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം എന്ത വച്ചാൽ പണ്ട് പണ്ട് കാലഘട്ടത്തിൽ എനിക്ക ഞാൻ കണ്ടിട്ടില്ല വൃദ്ധസദനത്തിൽകൊണ്ടപോക്കുന്നതക്കെ പക്ഷെ ഈ കാലഘട്ടത്തിലൽ കൃത്ങ്ങളിൽ ഉമ്മയെധ സാധനത്തിൽ കൊണ്ടുപകാക്കി കൊടുക്കുന്ന കുറേ പേല കാരണം സ്വന്തം ഭാര്യ വരുന്നത് കേ സ്വന്തം പെറ്റ ഉമ്മയെ തന്നെ കുറെേ പേര് ഈ വൃദ്ധസദനലത്തിലും അവിടെ ഇവിടെ കൊണ്ട ആയിക്ക കൊടുക്കുന്നവരുണ്ട് കാരണം ഉമ്മയെ അത്രയും വെറുത്തു കൊണ്ടാണ് അവരാണ് ചെയ്യുന്നത് കാരണം ഒരു ടൈം കഴിഞൽ നമ്മള അത്ര യും നോക്കിയ ഉമ്മ നോക്കാതെ അവരെ ഉമ്മയെ തള്ളി പറയുകയും ഉമ്മ എന്ന് വേണ്ടാവുകയും ചെയ്യുന്ന കുറെ പേരു ഉണ്ടായിട്ടുണ്ട് കാരണം എന്റെ ജീവിതത്തിൽ കുറെേ പേര് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം സ്വന്തം നമ്മൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് ഉമ്മ അധികപ്പെട്ടായി തോന്നിയത് കൊണ്ട് അവടെ ഉമ്മയെ പുറത്താക്കുകയും അഗതി മന്ദത്തിലാക്കുക അല്ലെങ്കിൽ വീട്ടന്ന് പുറന്ന് വീട്ടില പുറത്ത തള്ളിക്കയും അല്ലെങ്കിൽ കൊല്ലന്ന് കളയുകയും ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ കുറെേ പത്രത്തിലും ന്യസിലേക്ക് കണ്ടിട്ടുണ്ട് അങ്ങനെ അടുത്തക്ക് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ അതേപോലെ പറഞ്ഞു വരുമ്പോ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഉമ്മ കാരണം നമ്മള് ചെറുപ്പം മുതലേ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടു നോക്കിയാവമ്മ കാരണം എങ്ങനെയായിരിക്കും ഈവരകൊക്കെ തോന്നി ണ്ടവ നമ്മുക്ക് ഉമ്മയെ കൊല്ലാനും അല്ലെങ്കിൽ ഉമ്മയെ പുറത്താക്കാനൊക്കെ കാരണം നമുക്ക് നമ്മളെ ചെറുപ്പ ത നമുക്കൊന്ന് നമുക്ക് ബാത്റൂം പോക കുളിക്കാനൊന്നും കാര്യത്തില്ല കാരണംമ്മ ഉമ്മയായിരിക്കും നമ്മ എല്ലാം ചെയ്തു തരുന്നത് ആ ഭാഗത്ത് അവർ ഇതൊക്കെ നമുക്ക് അതേപോലെ നമ്മൾ അവർക്ക് തിരിച്ച കൊടുക്കേണ്ട ആവശ്യുണ്ട് കാരണം ഉമ്മച്ചക്ക് വയ്യാതകുമോ നമ്മള വ അവരെ നോക്കാൻ അവർക്ക് വയസ്സ് ുമ്പോ അവാണ് നമ്മൾ നോക്കാൻ കാരണം നമുക്കൊരവശ്യം വന്നപ്പോ ഉണ്ടായത് നമ്മുടെ ഉമ്മയും പാപ്പയും ഒക്കെയ ആയിരുന്നു പക്ഷെ അവർക്കൊ ആവശ്യം വരുമ്പോ നമ്മള ഇല്ലാതൊയിച്ചച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ തെറ്റാണ് കാരണം ദൈവ ഒരിക്കൽ പോലും നമുക്ക് പുറത്തു കരുതാത്തൊര അവസ്ഥയാണ് കാരണം നമ്മളത്രും നമ്മൾ അവർക്ക് തിരിച്ചതിു പകരം ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല അത് വലിയൊരു തെറ്റായിരിക്കും നമ്മൾ ചെയ്യുകന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ഈ ഒരു ലൈഫ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിമ്മ ഉമ്മയാണ് ആ ഉമ്മയുടെ കാലിൽ കിയിലാണ് സ്വർഗം എല്ലാരും പറയാന കാരണം അത്രയും വിലപ്പെട്ടെന്ന് കാരണം നമ്മൾ ഉമ്മയോട് കമ എന്നാ അക്ഷരം പോലും മിണ്ടരുത് എന്നാണ് എല്ലാവരും പറയറുള്ളത് കാരണം ഉമമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ തുല്യമായിട്ട് കാണണ്ട ഒരു വ്യക്തിയാണ് കാരണം നമ്മളെല്ലാം പഠിപ്പിച്ച നമുക്ക് പഠിപ്പിച്ചരിക്ക നമുക്ക് എല്ലാ കാര്യം പഠിപ്പിച്ച തേരും വസ്ത്രം ധരിപ്പിച്ച തേരും യും ചെയ്ത ആൾക്കാരാണ് നമ്മമ്മളെ പഠപ്പിച്ച എല്ലാം ചെയ്താര്മ്മ നമ്മ ഒരിക്കൽ പോലും തള്ളി പറയാൻ പാടില്ല സത്യ പറഞ്ഞാ നമ്മ ഒരു ഉമ്മയെ പറ്റി പറയണ്ടെങ്കിൽ ന കൊറേ സംസാരിക്കാണ് കാരണം ഇപ്പൊ പറഞ്ഞ ശരിയാ നമക്ക് പിന്നന്റെ ഒരിക്കലും ഇതിനന്റെെ സംസരിക്കല്ലെ
ആ ഓക്കെ
ഓക്കെ ഞാൻ വിളിക്കണ്ട് ശരി എന്നാ